ഹലോ കേക്കുന്നുണ്ടോ
ആ കേൾക്കാൻ പറയൂ
ആഹ് എന്താ പണി പരിപാടി?
ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കീട്ട് ഇങ്ങനെ കഴിക്കാനുള്ളരിക്കായിരുന്നു
അയിശരി എന്താ സ്പെഷ്യല്
വത്തളമീന് പൊരിച്ചതുണ്ട് ചെരങ്ങാക്കറിയുണ്ട് പയറുപ്പേരി ഇണ്ട്
പത്തൾന്ന് പറഞ്ഞത് നെത്തലാണോ
ആഹ ചെറിയൊരു മീന് അതി ചെറിയ മുള്ളൊക്കെ ആയിട്ടെളേ
നെത്തിലാണോ വത്തിലെന്ന് പറയണതാവോ
ആഹ് നിങ്ങളവിടെ വെത്തല് പറയും ഞങ്ങള ഇവിടെ വത്തല് പറയും ഇന്ന് പിന്നെ പോ പൊതുവെ മഴയൊന്നും ഇല്ലാത് കൊണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ തോരട്ടിരുന്ന് അതിന് കാവലിരിക്കായിരുന്നു
അത് ശരി കൊറേ ഉണ്ടാവോല്ലോല്ല്യ
ആഹ രണ്ട്ത് രണ്ടിസായിട്ട് മഴയിരുന്നു അപ്പൊ ആ ഡ്രസ്സോളൊക്കെ ഇങ്ങനെ- അത്ത് ഇങ്ങനെയിട്ട് അരിക്കരുന്നു ഈ കുട്ടികള് ജീൻസ്- പെന്റ്ഒക്കെ ആകുമ്പഴേ അത് ഉണങ്ങി കി- കിട്ടാത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ വെയിയില് വരുമ്പത്തേന് ഞാനതൊക്കെ പുറത്തിടും അപ്പൊ അതിന്റെ ഇടക്ക് പെ- പെട്ടെന്നാണ് മഴക്കാറ് കയറ അപ്പൊ അത് വരുന്നുണ്ടോ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കിയിരുന്നു പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചാ പിന്നെ ഒരു അല്പം റെസ്റ്റെടുക്കണ ഒരു ശീല ഉണ്ട് അപ്പോൾ പിന്നെ അതു വരെ ഏതായാലും ഇങ്ങനെ ഇരിക്കുകല്ലേ അപ്പം അങ്ങനെ-
ആ ആഹ
ഇപ്പ അങ്ങനെ പോറത്തിട്ട് വെയിലിട്ടപ്പോഴോ ഭയങ്കര ചൂടുള്ള വെയിലാണേ
ആഹ നല്ല വെയിലുണ്ട്
പിന്നെ പണികളൊക്കെ കുട്ടികള് സ്കൂളൊക്കെ നേരത്തെ പോണത് കൊണ്ട് അതൊക്കെ ജോലികളൊക്കെ ചെയ്യു വേഗം കഴിയൂ സ്കൂൾ ഇല്ലാത്ത ദിവസേ കുറച്ച് ബാക്കിലെകാവലുള്ളു
അങ്ങനെ ആ അന്ന് സ്കൂള് ഉണ്ടല്ലോല്ലേ
ആഹ പിന്നെ രണ്ടിസായിട്ട് വിരുന്നൊക്കെ പോയ ഇന്നലെരാത്രി വന്നേള്ളൂ മറ്റേന സ്കൂളിലെ കാരണം പോകുന്നത് അതാ അല്ലെങ്കിൽ ഞായറാഴ്ചൊക്കെത്തന്നെ പോരുത്തുള്ളൂ
അതശിരി വീട്ടി പോയിനോ
ഉ എപ്പോഴൊന്നും പോവൂല്ല വീട്ടും പോണെങ്കി കുറച്ച് പ്രയാസ ബസ്സിനൊക്കെ പോണെങ്കി രണ്ടും മൂന്നും ബസ്സ് കയറി പോകണം അപ്പോ വണ്ടിയക്കെ- വിളിച്ചു പോകുമ്പത്തേനും എപ്പോഴൊന്നും പോവൂല മാസത്തില് ഒരിക്കേത്തന്നെ പോവത്തോള്ളൂ
അങ്ങനെ നിങ്ങടെ വീട്ടില് ആരൊക്കോണ്ട്
ഇവിടെ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡും രണ്ട് മക്കളും അങ്ങനെ
ആ ആഹ എന്തിന് പഠിക്ക്ന്ന് മക്കള്
മക്കള് ഒമ്പതാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും
ആ അത് ശരി
അവിടെ ഫുഡോക്കെ റെഡിയായോ ഉച്ചക്കുളേ
ആഹ ഉച്ചക്കുള്ള ഫുഡോക്കെ റെഡിയായി ഇനി ഇങ്ങനെ കറി തൂമിക്കാനുണ്ട് മീൻ ഒണക്കൽ പൊരിക്കാന് അങ്ങനത്തെ പണികയിണ്ട്
ആഹ
ചെറുതനെ അപ്പൊ അനേ ഉറക്കി വന്നതാ അപ്പൊ
ആഹ കുട്ടികള് ചെറുതാവുമ്പോ അവരെ ഉറക്കിട്ടയ്യുള്ള ആ ടൈമ് ലേ നമക്ക് പെട്ടന്ന് പണിഎടുക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മളൊരു എന്തേലും തിരിമ്പത്തന്നെ അവര് കരഞ്ഞോകൊണ്ടിരിക്കും
അതെ അതെ പോളെ പൊറക്കി ഇങ്ങോട് വന്നതാ
ആഹ ആഹ അവിടെ മഴൊക്കെ കുറവാ അതോ മഴ ഇണ്ടാ
മയയുണ്ട് ഇന്നലൊക്കെ മഴയിന്ന ഇന്നുഒണ്ട് ഇപ്പോനല്ല വെയിലറക്കുന്നുണ്ട്
ആഹ വീട്ട് പോവാറുണ്ടോ
കൊറവാണ് പോണം
ഫ്രീ ടൈമ എക്കെ എന്താ ചെയ്യല്
ഫ്രീ ടൈം എവിടെ ഉണ്ടാവണ ഇവരെ വീട്ടിൽ എടുക്കൽ ടൈമല്ലേ ഉള്ളൂ ചെറുതിന്റെ
ആഹ്
അപ്പൊജെസ്റ്റ് ഫ്രണ്ട് ആണ്‌ അറിഞ്ഞപ്പോ ഇങ്ങനെ കയറി ഈ ആപ്പിലെ കേറി നോക്കുന്നല്ല ന ഉം പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ആയോ ആഹ് ജസ്റ്റ് അടിക്കും അങ്ങനെ ഞാൻ പോയിരുന്നു കൊറച്ച് മുന്നെ ആഹ് മെഷീൻണ്ട് ഞാൻ കുറച്ച് പോയിനു പിന്നെ അതിന്റെ ഇടയിലാണ് മോള് പ്രഗ്നന്റ് ആയത് പ അപ്പൊ പിന്നെ നിർത്തി വച്ചു ഇ കണ്ടിന്യു ചെയ്യണംന്ന് വിചാരിക്കുന്നുണ്ട്
ആഹ് വേറെന്തേലും വീട്ടില് ഇങ്ങനെ വേറെ ജോബ് എന്തേലും ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല ഞാൻ ഇതിനിടയിൽ ജസ്റ്റ് ഡ്രസ്സിന്റെ ഒരു ഷോപ്പ് തുടങ്ങിയനു
എങ്ങണം ഡ്രസ്സ് ഇറക്കിട്ടോ അത് ഓർഡർ കിട്ടണതിനന് അനുസരിച്ചിട്ടോ ആഹ് ആഹ് നിങ്ങൾ ഓർഡർ പിടിക്കാന് ഏത് മെത്തേഡാ യൂസ് ചെയ്തന്ന്
ഞാൻ വാട്സ്ആപ്പ്ല്
വാട്സ്ആപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുക
ആഹ് സ്റ്റാറ്റസ് വെയ്‌ക്കും അവര് ഞങ്ങൾക്ക് ഡ്രസ്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അയച്ച് തരും ഞങളത് സ്റ്റാറ്റസ് വെയ്ക്കും
ആഹ് അപ്പൊ നമുക്ക് കൂടുതലും പുറത്തുള്ള കസ്റ്റമേഴ്സ് ആണ അതോ ഫാമിലിയിലുള്ള കസ്റ്റമേഴ്സ്
ര രണ്ടും ഉണ്ടാവാറുണ്ട് പൊറത്തുള്ള ഫാമിലി ഉണ്ടാവുണ്ടാർന്നു ഇൻസ്റ്റാഗ്രറ്റിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു
ആഹ്
പിന്നെ ഞാൻ എനിക്ക് കൈ വയ്യാഞ്ഞപ്പോ നിർത്തി വച്ച്
ആഹ് ആഹ്
അതിന്റെ ശേഷം പിന്നേ ഒന്നും കഴിഞ്ഞില്ല
അത് ശെരി എങ്ങനെ ടൂറും കാര്യങ്ങളൊക്കെ പോവല്ലണ്ടാ
അങ്ങനെ പോക്കൊന്നുല്ല അവിടെഉമ്മ ഉപ്പയും ആഹ് അല്ലാ അവിടെ കോഴിക്കോട് ബീച്ച് അങ്ങനെ പോകുന്നല്ലണ്ടേ
ആഹ്
ഇങ്ങനെ പോവാറില്ല ഇവിടെ ബാപ്പിമ്മി ഉണ്ടായോണ്ട് അവര് വയസ് വയസ്സായ ആൾക്കാരണെ കുറച്ച് ആഹ് അതെ അതെ ഞങ്ങെന്നെ ഉള്ളൂ ഇവിടെ വീട്ടില് മറ്റവരൊക്കെ ഫാമിലിയായിട്ട് വേറെയാണ്
ആഹ് ആഹ്
എന്റെ വീട്ടിൽന്നെ പോയി നിക്കാ കയില്ലാപ്പോ
അത് ശെരി ആഹ് അങ്ങനെ ആവശ്യ ബുദ്ധിമുട്ട് വരും ചില ആളുകൾ
ആഹ് അതെ
ഉം പി ഫിലിം കാണുവാണോ ആഹ് ഞങ്ങള് വെക്കേഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടകുമ്പോൾ മാത്രേ പോവുള്ളൂ അല്ലാതെ ഇടക്കുംലക്കൊന്നും പോകില്ല പിന്നെ ഇടക്കൊക്കെ പോകുന്ന നമ്മൾ ഷോപ്പിങ്ങിനെ ങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ ഷോപ്പിംഗപ്പോണ സ്‌ഥലങ്ങളില് വല്ല ചെറിയ കുട്ടികൾക്കുള്ള പാർക്കും കാ ര്യംങ്ങാള്ളോക്കേ ഉണ്ടാവുല്ലോ അങ്ങനത്തെ പോകാറുണ്ട് ഇടക്ക്ന്നല്ലാതെ വലിയ പ്ലാനിങ്ങഒക്കെള്ളത് ഇങ്ങനെ വെക്കേഷനൊക്കെ വരുമ്പോൾത്തന്നെ പോകുന്ന
അയ്ശരി അവിടെ വീട്ടിൽ നിങ്ങൾ മാത്രള്ളൂ അല്ലേ അപ്പൊ ഉമ്മേ ഉപ്പേക്കേ ആഹ് അത് ശരി ഇത്ര അവടെ പിന്നെ ഇക്ക ക്
അല്ല ആഹ് അവരൊക്കെ ഒണ്ട് നാല് മ് നാല് ബ്രദേേഴ്സ് നാല് സിസ്റ്റേഴ്സ് വലിയ ഫാമിലിയൊക്കെ തന്നെ എല്ലാരും ഇതുപോലെ ക്രിസ്മസും ഓണം വെക്കേഷനൊക്കെ കൂടുമ്പോ മക്കളും പേരമക്കളൊക്കെ ആയിട്ട് ഭയങ്കര രസായിരിക്കും അല്ലാതാകും ങ്ങനെ ഒറ്റക്കിരി ക്ക്‌ണ മാതിരി അവരൊക്കെ കൂടുമ്പോ ഭയങ്കര രസാണ് അങ്ങനെ അവ ര് അങ്ങൻത്തെ ടൈമിലേ വരത്തുള്ളൂ അല്ലാതെ ഇടക്കും തലക്കൊന്നും വരൂല്ല
അവിടെ തൊട്ടടുത്തൊന്നല്ല എല്ലാരുംവെ വിട്ട
ആഹ് അല്ലാ- രും ഉം അര കിലോമീ ല്ല അരമണിക്കൂർത്തെ യാത്രടെ ഒരു മണിക്കൂർ യാത്രൊക്കെ വിട്ടിട്ടാണ് അണു എടുത്തൊന്നു ആരുല്ല
അങ്ങനെ
ഉം പിന്നെ നമ്മളെ ബ്രദേഴ്സ് അവര് ഹസ്ബന്റിന്റെ ബ്രദേേഴ്സ് ഇവിടെ അടുത്തോക്കണ്ട് അവരൊക്കെ ങ്ങനെ വൈകി ട്ടും രാവിലെ എന്നൊക്കെ പറഞ്ഞാ മാതിരി ഇങ്ങനെ എപ്പഴും വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കും പിന്നെ ഇവിടെങ്ങനെ അയലൊ ക്കക്കാരൊക്കെണ്ട് അവിടെ ഉ ധാരാളം കുട്ടികളൊക്കെണ്ട് അവരെ കുക്കളും ങ്ങട് വരും വെക്തമാക്കൻ അങ്ങട്പോം സ്കൂളും വെക്കേഷ ഈ ശനി ഞായറൊക്കെ വേ കളീം ചിരിയൊക്കെ ആയിട്ട് അതങ്ങനെ പോണു.
അങ്ങനെ
മഴക്കായിട്ട് വെള്ളോക്കായില്ലേ
ഓ വടെ ഞങ്ങക്കെപ്പളു വെള്ളണ്ട്
കിണറും കൊയലും എല്ലാതുണ്ടോ
കെണറ്ണ്ട് ഞങ്ങള് കിണറ്ന്നാണ് എല്ലാരും വള്ളം കൊണ്ടോറ് കുടിക്കാള്ളത്
ആഹ് അവിടെ അട്ത്തുള്ള വീടുകൾക്കടക്കം അവിടന്നാ കൊണ്ടുപോവാറ്.
ആഹ് അവിടന്നാ കൊണ്ടാവാറ് ഇവിടെടടുത്തന്നെ ആഹ് എല്ലാരും ഇവിട്ന്നാ കൊടുക്കല് അങ്ങട് വെള്ളം ണ്ടാവാറില്ല
അത് ശെരി അതിലൂടെ ഈ ജലനിധിടെ ഇത് വരുന്നൊണ്ടോ
ആഹ് അത്ണ്ട്ണ്ട് ഞങ്ങളത് പെർമനന്റ് ആയിട്ടിപ്പൊയിവാക്കിക്കാണ് കാരണം വെർതെ ബില് ഇങ്ങനെ വരാണ് ഞങ്ങള് വെള്ളം യൂസ് ആകൊന്നുല്ല
ആഹ് ആഹ് കിണറലന്നെ ധാരാളം വേണ്ടാണ് ഈ വേനൽക്കാണെങ്കിലും ഇങ്ങനെ കൊണ്ടു പോകുമ്പോഴും മ്പ് മ്പി
ആഹ് ഇല്ല ഇല്ല ഞങ്ങക്ക് വെള്ളംണ്ടാ ഞങ്ങക്ക് യൂസെയ്യാനുള്ള വെള്ളം ഇണ്ടാവാറുണ്ട് ഞങ്ങൾ രണ്ട്കൂട്ടര് യൂസ്സാക്കുന്നണ്ട് മോട്ടറിട്ട്ണ്ട് ഇകാക്കന്റെ വിട്ടുന്നു ഞങ്ങള് വിട്ടുന്നു ഞങ്ങക്ക് ഉപയിക്കാനള്ള വള്ള അയ്ല് അൽഹംതിലിള്ള ഇതുവരെ ഇണ്ട് ഇനി ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല
ഉം ഐ ആഹ് ആഹ് അതന്നെ അല്ല ഈ വേനൽ ക്കും അങ്ങനെ കൊണ്ടുപോമ്പൊ തെ ഇണ്ടാവാറുണ്ട് നിങ്ങക്ക് യൂസ് ചെയ്യാനൊക്കെല്ല ഉം അവിടെ പൊഴയും തോടൊക്കെ അടുത്തിണ്ടോ ഇങ്ങനെ വെള്ളം കിട്ടുന്നേരിയ
ആണ്ട് രണ്ടുണ്ട്
അത് ശരി അതിനാണ് അ അ അങ്ങനിണ്ടാവമ്പഴാണ് നമുക്ക് കിണറുകളിലും ധാരാളം വെള്ള ണ്ടാവ അവടെ കൃഷികളൊക്കെ എങ്ങനെ വരുന്ന അവിടത്തെ കൃഷികളൊക്കെ
കൃഷി ഇവിടെ പാടത്തൊക്കെണ്ട് ഞങ്ങളിവിടെ അങ്ങനെ ഇല്ല ആതൊക്കെ ഇണ്ടാരുന്നു ഇപ്പൊ പിന്നെ അയിനൊന്ന് സമയം കിട്ടാറില്ല
ആഹ് ആഹ്
ആഹ് അതാ ഇള്ളത് അത്ണ്ട് വായകൃഷിണ്ട് വ തേമാരി ചേമ്പ്ണ്ട് അങ്ങൻത്തൊക്കെ
ആഹ് ചേന കൃഷികളൊക്കെ ധാരാളം വരുവല്ലോല്ലേ
ആഹ് അതൊക്കെയാണ്
ഈ ചേന കൃഷിയൊക്കെ നടന്നിടത്തൊക്കെ ഇങ്ങനെ പന്നികൾ എറങ്ങാറുണ്ട് അങ്ങനത്തെ ശല്യങ്ങൾ ഉണ്ടാവാറുണ്ടോ ആ ഞങ്ങളതിലൊക്കെ അങ്ങനെ ആണ് വാഴ കൃഷിയ ആണെങ്കിലും ചേനക്കൃഷിയൊക്കെ ആണെങ്കിലും അതിന്റെ പാകമായി കഴിയുമ്പ ഇതിനെ ഇവരെ നശിപ്പിക്കണാണ്
അത് ശരി
അപ്പൊ അതിന് അവര് വേലിയൊക്കെ കെട്ടിട്ട് കുറെ സംരക്ഷിക്കുമെങ്കിലും ഇടക്കും തലക്കൊക്കെ അവര് ശല്യം ങ്ങനാഉണ്ടാവാറുണ്ട് ഇവിടെങ്ങന റബർ തോട്ട ഉണ്ടായിട്ടും തെങ്ങും തോപ്പൊക്ക ആയിട്ട് പിന്നെ ഇങ്ങനെ കാട് പിടിച്ച് കടക്കുന്ന സ് സ്ഥലങ്ങളാണ് അപ്പൊ അവർക്ക് താമസിക്കാനും ഭയങ്കര സ്ഥലുണ്ട് ആ അപ്പൊ ഇങ്ങനത്തെ കൃഷികളൊക്കെ ഇറങ്ങുമ്പോ അവര് അത് നശിപ്പിക്കാനും ഇറു പിന്നെ വല്ലാതെ ശല്യം വരും ഇപ്പ നമ്മുടെ പഞ്ചായത്ത് നിന്നൊക്കെ അവര് വെടിവെച്ച് പിടിക്കാനുള്ള പെർമിഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇടക്കൊക്കെ
ആഹ്
പിന്നെ ധാരാളം കൊരങ്ങന്മാരുണ്ട് നമ്മളെ വീടുകളിലൊക്കെ കറങ്ങി വരാനും കൊരങ്ങന്മാര് മയിലുകൾ അവരൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കില് ഒരു കാടു പ്രദേശമാണ് ഇവിടെ വരുന്നത് മലയോരങ്ങളൊക്കെ ആയിട്ട്
അയ്ശരി
അപ്പൊ നമുക്ക് മൃഗശാലയൊക്കെ ഒന്നും പോണ്ട ഒരു വിധമുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ
ആ ഇവിടെ എടക്ക് വരും കൊരങ്ങന്മാരൊക്കെ എപ്പളെങ്കിലൊക്കെ
ആ ഇവിടെ വീട്ടിലേക്കു വരും മയിൽ വന്നിട്ട് പച്ചമുളകൊക്കെ പറിച്ചോണ്ട് കൊണ്ടോകും കുരങ്ങന്മാർ വന്നിട്ട് പപ്പായ മാങ്ങ അട പഴഇതൊക്കെ അവരിങ്ങനെ പറിച്ചുകൊണ്ട് പോകും അതിന്റെ ബാക്കിയൊക്കെ നമുക്ക് കിട്ടും
അത് ശെരി നല്ല രസായിരികുലേ കാണാൻ
കാണുമ്പോൾ നമ്മള് ഫോണിൽ ഫോട്ടോ എടുത്തിട്ടും സ്റ്റാറ്റസ് ഇട്ടിട്ടൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നിരുന്നു ഫസ്റ്റ് സ്ഥിരായിട്ട് അവര് കൂട്ടത്തോടെ വന്ന് തുടങ്ങിയപ്പോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി നമ്മളെ വടി പിടിച്ചു ഇങ്ങനെ ആട്ടുമ്പോ അവര ചില്ലയിൽന്ന് മറ്റു ചില്ലയിലേക്ക് മാറിപ്പോകും അത് വീണ്ടും അവരെ നമ്മെ പിന്നാലെ ഇങ്ങോട്ട് തന്നെ വരും ഇപ്പൊ ഈ ചക്ക ആഹ് ആഹ് ഈ ചക്കിം മാങ്ങിം ഒരു സീസൺ ആയതൊണ്ട് ഇപ്പോ അവര് രണ്ടു നേരൊക്കെ ഇങ്ങനെ നല്ല വരും ഇങ്ങനെ തെങ്ങുകള വന്നൊക്കെ അവര് തേങ്ങൊക്കെ നശിപ്പികും അങ്ങനെ നമ്മളാണെ കുറെ ബുദ്ധിമുട്ട് ചെറുതിലെ അവരിങ്ങനെ നശിപ്പിക്കുമ്പോഴേ പൊതുവെ തേങ്ങ തേങ്ങീന്ന് കിട്ടാനൊക്കെ പ്രയാസമാണ് ഇപ്പൊ ആളുകളൊക്കെ വിടാനൊക്കെ് ഹിന്ദിക്കാരും അങ്ങനത്തെ ബംഗാളി അങ്ങനത്തെ രാജ്യത്ത് അവിടുതൊക്കെ ആളുകളെ കിട്ടുന്നുള്ളൂ തേങ്ങടാൻ പോലും നമ്മളെ പോലത്തെ ആളുകളൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മളിങ്ങനെ ചാടി വീണത് എപ്പോഴും പോയി എടുക്കത്തല്ല കുറച്ച് ദൂരവണൊണ്ട്
അങ്ങനെ
ഓ
പിന്നെ ഞങ്ങള അവിടെ ഇങ്ങനെ തന്നെ തേങ്ങക്ക് ആളെ കിട്ടാൻ പണിയാണ്
ഉം ശരി എന്നാൽ ഒരു കോള് വരുന്നുണ്ട്
ആഹ ശരിഎന്ന